ആഹ് ഞാൻ ഇവിടെ ഇവിടെണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്ക്ന്ന്. ആഹ് അന്നേരം ചേച്ചി ഒന്ന് ചേച്ചി ഒന്ന് വിളിക്കണൊന്ന് വിചാരിച്ചിരുന്നയാ. നിക്ക് കൊ എനിക്ക് കൊർച്ച്. ച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉം എന്ന് വെച്ചാല് ഈ എനിക്ക്. ഒരു സദ്യ ഒരുക്കണം ഞങ്ങക്ക് കുറച്ച് ഗസ്റ്റ് ഒക്കെ വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അവര് പുറത്ത് താമസിക്കുന്നവരാട്ടോ അന്നേരം ആഹ് ആഹ് അവർ ക്ക് ഒരു സദ്യ ഒരുക്കി കൊടുത്താ കൊടുത്താൽ എൻ ന്താന്ന ഞാൻ വിജാരിക്കുന്നത്.
സദ്യ കഴിക്കാൻ.
ആഹ് അവർക്ക് ഇഷ്ടം അവര് ഞാന് ഇങ്ങനെ ചോദിച്ചത് എന്തോ ഫുൾ അപ്പൊ അവര് ആദ്യം പറഞ്ഞ ഒന്നും വേണ്ടന്നൊക്കെ. ഒക്കെ പറഞ്ഞത് പിന്നെ പറഞ് നീ നമ്മുടെ കേരളത്തിലെ ഏഹ് ഫുഡ് ആഹ് സദ്യ. ആഹ് നമ്മള കേരളത്തിന്റെ പരമ്പരാഗതായിട്ട്. ഭക്ഷണ രീതികളി പ്രധാനപ്പെട്ട ഒന്നാണല്ലോ സദ്യ ആഹ് സദ്യ തന്നെ അവർക്ക്. ആഹ് ഒരുക്കി കൊടുത്താ മതിന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങക്ക് നിർബന്ധം ആണെങ്കി. സദ്യ ഒരുക്കി കൊടുക്കാൻ പറഞ്ഞു.
ഇതെല്ല്യൊ നല്ലത് നമ്മൾ സ് എപ്പഴു ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. തന്നല്ല്യൊ അന്നേരം നീ പാചകൊക്കെ ചെയ്യുവോ? അത്.
പാജകം ചെയ്യും പക്ഷെ ഞാൻ ഇങ്ങനെ സദ്യയൊന്നും ഒരുക്കിയിട്ടില്ല.
ആഹ് ഇപ്പൊ എന്തുവാ എന്തൊക്കെയാ നീ തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നെ?
ആഹ് എനിക്ക് ഇച്ചിരി അവിയൽ ഉണ്ടാക്കണം സാമ്പാർ, തോരൻ പക്ഷെ സാമ്പാറും ഏഹ് തോരനൊക്കെ. ഞാനെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ എനിക്ക് അവിയല് എത്ര ഞാന് ഒണ്ടാക്കിയാലും അങ്ങോട്ട് ശരിയാവുന്നില്ല
അത് ഒന്നും ഇല്ലടി അറിയാൻ നല്ല ഒത്തിരി വാരി വലിച്ചുള്ള പച്ചക്കറികളൊന്നും എടുക്കരുതെ പച്ചക്കായ് പിന്നെ നമ്മുടെ ചേന ചേമ്പ് അതുപോലെ ഉരുളൻ കിഴങ്ങ് ക്യാരറ്റ് ഏഹ് സവാള, ഹ്മ് മുരിങ്ങക്ക പിന്നെ തൈര് ചേർ ചേർക്കുന്നെങ്കിൽ പച്ചത്തക്കാളി വേണ്ട അല്ലെങ്കിൽ പച്ച തക്കാളി പിന്നെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലെ ഉം നല്ല ഇച്ചിരി നീളത്തില് കട്ട് ചെയ്തിടണം എന്നിട്ട് അത് എത്ര എത്ര പച്ചക്കറി എടുക്കുന്നോ അത അനുസരിച്ച് തേങ്ങായും ആദ്യം പച്ചക്കറി ഒന്ന് വേവിക്കാൻ വെക്കണം ഇച്ചിരി നെകക്ക വെളളം ഒഴിച്ച് ഇിച്ചിരി മഞ്ഞപ്പൊടിയും ആഹ് പിന്നെ ആദ്യം ഉപ്പിടണ്ടായേ ഉപ്പിട്ടാ ചെലപ്പം ചേനയൊന്നും വേകാൻ സാധ്യതയില്ല അങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് എ പിന്നെ തേങ്ങായും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും മഞ മഞ്ഞപ്പൊടി എല്ലാം കൂടിയിട്ടൊന്ന് അ അരച്ചിങ്ങെടുക്കണം തേങ്ങ അരക്കുമ്പോൾ അത്ര ഇതായിട്ടങ്ങ് പേസ്റ്റ് നമ്മൾ മോരിനരക്കുന്ന പോലെ ഒന്നും അരച്ചെടുക്കരുത് ഒന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയില് തേങ്ങാ അരച്ചെടുക്കണം
ഈ തൈര് ചേർ ക്കമ്പഴെ നമുക്ക് പ്രത്യേകിച്ച് രുചിക്ക് തക്കാളിക്ക് പകരമല്ലേ തൈര് ചേർക്കുന്നേ ഞാൻ ചെലപ്പോ തക്കാളിയരിഞ്ഞിടും അപ്പൊ ഇപ്രാവശ്യത്തിന് തൈര് ഒന്നു ചേർത്ത് നോക്കാല്ലെ
ആഹ എന്നാലും മതി തൈര് തൈര് ചേർത്ത് ത്തെടുക്കാം അന്നേരം ഇനി പച്ചത്തക്കാളി ഇടണ്ടായേ അന്നേരം എന്നിട്ട് ചതച്ചെടുത്തിട്ട് ഈ അരപ്പ് ഇതിനാത്തോട്ട് നമ്മടെ പച്ചക്കറി സയിലോട്ട് വേവിക്കാൻ വെച്ചതിന നകത്തോട്ട് അങ്ങ് ഒഴിക്കണം ഒഴിച്ചൊന്ന് കത്തി ത്തി വെച്ചിട്ട് ഉം ഒന്ന് പിന്നെ എപ്പോഴും ഇട്ട് തവിയിട്ട് എളക്കരുതേ കഷ്ണങ്ങളോട് ഉട ഒടഞ്ഞു പോവും അതുകൊണ്ട് വേവിച്ച് ഒരു മുക്കാ വേവൊക്കെ ആവുമ്പോഴത്തേനും ഒന്ന് കറക്കി വെക്കണം കറക്കി വെച്ചിട്ട് തവിയുടെ തവിക്കണ വെച്ചൊന്ന് എളക്കി നോക്കിയാൽ മതി അല്ല തവി വെച്ച് എള ക്കരുത് അടിക്കു പിടിച്ചോ മറ്റൊന്ന് നോക്കിട്ട് അതുപോലെ തന്നെ തത്തിപ്പൊത്തി വെച്ച് കഴിയ്യുമ്പോഴത്തേന് പിന്നെ ലാസ്റ്റ് മതിയേ ഈ തൈരൊഴിക്കന്നേ ആദ്യവേ തൈര് ഒഴിക്കരുത് ലാസ്റ്റ് ഒഴിച്ച് ഇങ്ങനെ പിന്നെ ഇിച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറക്കിയി ങ്ങെടുക്ക നന്നായിട്ട് കറിവേപ്പിലേ ഇട്ട് നല്ല അടിപൊളി രുചിയൊള്ള അവിയലായിട്ട് എടുക്കാം
ഹും ഹും ആ അപ്പ പിന്നെ ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് വെറൈറ്റി നോക്കണം നമ്മള് ഇങ്ങനെ സാധാ വീട്ടില് ഒണ്ടാക്കുമ്പോ ഇതുപോലൊന്നും ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ഒണ്ടാക്കത്തില്ലോ ഞാനാണെങ്കിൽ എല്ലാം കൂടേ അരിഞ് പിഞ്ഞി ഓയിച്ച് അതിനാത്തോട്ട് ഈ പറയുന്ന തേങ്ങ അരച്ച് ചേർത്ത് പെരട്ടി ഇച്ചിരി കറിവേപ്പില ഇ ട്ട് വേവിച്ച് എളക്കി ഇങ് എടുക്കുവാണ് ഇപ്രാവശ്യം എന്തായാലും ഇങ്ങനെ വെച്ചു നോക്ക ആദ്യമെ പച്ചക്കറി വേവിച്ചിട്ട് പിന്നെ അരപ്പൊഴി ട്ട് ഓക്കാലെ ഉം അതുപോലെ അതുപോലെ ച്ചടി എനിക്ക് പച്ചടിയും ഇഷ്ടംട്ടോ എനിക്ക് ക്ക് ട്ടോഅ പച്ചരി വെക്കാനും അറിയത്
ആഹ പച്ചടി ഉണ്ടാക്കാനും പ്രത്യേകിച്ച ഒന്നുംല്ലടി ഏതാന്ന് വെച്ച് കഴിഞ്ഞാ
ഇപ്പളാണ് ഞാൻ നോക്കുന്ന പൈനാപ്പിൾ ആഹ ആഹഹ
ആ പൈനാപ്പിള് ആ കഷ അ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വലിയ കഷണങ്ങളാക്കരുത് വളരെ ചെറിയകഷ് ണങ്ങള് മുറിച്ച് വേവിക്കാൻ വെക്ക് ക്കണം വേവിക്കാൻ വെക്കുമ്പോ ഇച്ചിരി അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി പഞ്ചസാരയും കൂടെ അങ്ങി ടണേ വേവിക്കാൻ വെക്കുമ്പം തന്നെ എന്നാലേ ഈ പൈനാപ്പിൾ ഇച്ചിരി മധുരം പിടിക്കത്തോള്ളൂ
ആഹ് ആ പുളിയിലുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പൻ സാര ഇട്ട് കൊടുക്കാല്ലേ
ഇത്തിരി ഇത്തിരി മധുരം ഉള്ളതാണെങ്കിൽ കൂടി നമ്മൾ കഴിച്ച് തേ ഇതെല്ലാം ചേർത്തെടുക്കുമ്പോ ത്രേംയും മധുരം തോന്നണെന്നില്ലടി ആ അതുകൊണ്ട് ചേർക്കം വേവിക്കാൻ വെക്കുമ്പോഴ ഇച്ചി പഞ്ചസാരയും കൂടി ഇട്ട് അങ്ങ് വേവിക്കാൻ വെക്കണം എന്നിട്ട് പച്ചമുളകും കീറിയിട്ട് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ തേങ്ങായും - പുളിയും ആഹ് ഇച്ചരി- ആഹ് പച്ചമൊളകും എല്ലാം കൂടെ ചേർത്തങ്ങരയ്ക്കണം അരച്ചിട്ട് കടുക് ഇച്ചിരി ചതച്ചൂടിടണം ആഹ് അരപ്പ് - എല്ലാം കൂടെ ബാക്കി ഇതിനകത്ത് ആഹ് അല്ലാതെ ഈ വെളുത്തു ളുത്തുള്ളി ജീരകം അങ്ങനൊള്ള സാധനങ്ങളൊന്നും ചേർക്കരുത് അവിയലിന് ചേർക്കുന്ന പോലെ-
ജീരകം വേണ്ടേ-
ജീരകം ഒന്നും വേണ്ട കടുകും കടുക് ചതച്ചിടാനും തേങ്ങായും കൊച്ചുള്ളിയും പച്ചമൊളകും മാത്രം മതി- ആഹ് അരച്ചെടുത്തിട്ട് അത് ഈ അരപ്പിലോട്ട് ചേർക്കണം അരപ്പി ചേർത്ത് അരപ്പൊന്ന് തെ- ഒത്തിരി അങ്ങ് തെളച്ച്മാറിയണ്ട അരപ്പൊന്ന്- ആഹ് ചൂടായി ഇച്ചിരി നല്ല തെളവെരുന്ന പോലെ തോന്നുമ്പഴ്ത്തേന് അതിനകത്തോട്ട് ക കട്ടി തൈര് എടുത്ത് അങ്ങ് ഒഴിക്കണം നന്നായിട്ട് ഒഴിച്ച് ഒന്ന് കുറുക്കി എന്നിട്ട് കടുക് വറ്ക്കണം കടുക് എന്നിട്ട് പച്ച ഈ ഞാൻ കടുക് ചതച്ച് വെക്കാൻ പറഞ്ഞല്ലോ ആ കടുക് അന്നേരം അതിനകത്തോട്ട്- ഇടണം അതിന് ശേഷം ആഹ് മൊളകും- ആഹ് നമ്മടെ ഒണക്കമൊളവും- കൊച്ചുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂട് ഇട്ട് കടുക് വരത്ത്തിനകത്തോട്ടംങ്ങ് ഒഴിക്കണം
ആഹ് ആഹ്
നല്ല കുറുകിയെ- ആഹ് നല്ല പച്ചടി കിട്ടും നല്ല ഏഹ് -
ഇതിനനെ-
പിന്നെ എളക്കരുതില്ലിയോ ആഹ് എളക്ക് ഇളക്ക്യും ചെയ്യരുത് തെളപ്പിക്കുകയും ചെയ്യരുത് ആഹ് ആഹ്
ആഹ് വറുത്തരച്ച് വറ്ത്തരച്ച് സാമ്പാറ് വെക്കുന്നത് നല്ലതാടി അത് നല്ല കൊച്ചു കൊച്ചായിട്ട്- തേ നല്ല - കഷ്ണങ്ങളെ ആഹ് സാമ്പാറിനൊള്ള കഷ്ണ ങ്ങളെല്ലാം വേവിക്കാൻ വെച്ചിട്ട് തേങ്ങാ- ആഹ് തേങ്ങ നല്ല കൊച്ചു കൊച്ചായിട്ട് വറുത്തെടുക്കണം വലൃ കട്ടിക്ക് തിരുമാതെ- ചെറുകേ തിരുമി ഒരുപോലെ വർ റുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അതിനകത്തോട്ട് മൊളകും മല്ലിയും ഇച്ചിരി കുരു കുരുമൊളക് പൊടി കുരുമൊളകും ആഹ് - കൊച്ചുള്ളി എല്ലാം കൂടെ ചേർത്ത് വറുത്തിട്ട് അത് നല്ല- നേർമയായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ആഹ് ഈ പച്ച ച്ചക്കറി വേവിച്ച് വെച്ചതിനാത്തോട്ട് ഈ അരപ്പ് ചേർത്ത് തെളപ്പിക്കണം
ആഹ് ആഹ് ആഹ്
ആഹ് അന്ന് ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്രത്തോളം കുറുകിയിരിക്കണൊകി അങ്ങനെ ഇച്ചരി പോല് കോരി ഒഴിക്കത്തക്കരീതിയിലിരിക്കണം അങ്ങനെ ഒഴിച്ച് തെളപ്പിച്ചെടുത്തിട്ട് ആഹ് കടു വറുക്കുമ്പം കടു വറുക്കാൻ എടുക്കുന്നതിനകത്തോട്ട് ഇച്ചിരി സാമ്പാറ് പൊടിയും കു ടിട്ട് ഒന്ന് ചൂടാക്കി ഇതിനകത്തോട്ട് ഒഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറ് കിട്ടും ഒരു വേറെ അതെ ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ ആ വറത്തരച്ച
അതാ നമ്മള് പെട്ടെന്ന് വീട്ടിലെ ജോലിക്ക് എളുപ്പത്തിന് വേണ്ടിട്ട് കുക്കറിനകത്തൊഴട്ട് ആ മലക്കറി എല്ലാം കൂടെ വേവിച്ച് പിന്നെ ഇച്ചരിള പൊടി മല്ലിപ്പൊടി അങ്ങന മക്സ് ചെയ്ത എടുത്ത ഒരടും കൂടെടിച്ച് കുക്കവറിൽ ഇെ എടുക്കുമ്പോഴത്തേനും സാമ്പാർ അങ്ങ് റെഡി അല്ലേ പക്ഷെ അതിനെക്കാട്ടി നല്ല രുചി ഈ വറുത്തരച്ച സാമ്പാറിന അല്ലയോ
ആഹ വറുത്തരിച്ച സാമ്പാറാണ് ഒച്ചരിയും കൂടെ രുചിയുംുണ്ട് ഇച്ചരിയും കൂടെ നമ്മൾ പിന്നെ പെട്ടെന്ന് കഷ്ടപ്പാട് ഒഴിവാക്കാൻ വേണ്ടിയല്ലയോ ഇങ്ങനെ അങ്ങ് വെക്കുന്നേ ചില സ്ഥലങ്ങളിലും പിന്നെ ഈ മുളകു പൊടി മല്ലിപ്പടി മല്ലിപ്പ ടിയും സാമ്പാർ പൊടിയ തര തുമരപ്പരിപ്പെടാൻ മറക്കല്ലേ കക്ഷണങ്ങൾ വേവിക്കുമ്പോ ആദ്യം സാമ്പാർ തോുമര വേവിച്ചെടുക്കണമേ
ആ ആ ആ എന്നാല് നല്ല കൊറുകിയിരിക്കും
ആ കുറുകിയിരിക്കത്തുള്ളൂ അത് മറക്കരുത് എന്താ ബാക്കി സാധനങ്ങളെല്ലാം ചേർത്ത് കടുകറത്ത് എടുത്താ മതി നല്ല വറുത്തരച്ച സാമ്പാർ നല്ല അടിപൊളിയ ആായിട്ട് കിട്ടും
ഉം ഉം ഉം അന്നേര ഇനിപ്പ ഞാൻ വിചാരിച്ചന്ന് ഈ ബീറ്റ്റൂട്ട് പച്ചടിയ പൈനാപ്പിൾ പച്ചറിയുടൊണോ കെല്ലിയ ഉണ്ടാക്കുന്നത്
ആ് ബീറ്റ്റൂട്ട് പച്ചടി എടുക്കും പേടി ബീറ്റ്റൂട്ട് പച്ചടി ബ് ബീറ്റ്റ്‌റൂട്ട് നല്ല ഗ്രേ നല്ല ഇതായിട്ട് നേർമ്മിച്ച് നമ്മള് ഈ ഗ്രേറ്റ് ചെയ്തെടുക്കത്തില്ല അത് പോലെ എടുത്തിട്ട് ആ അതൊന്നന്ന് വരട്ടണം ഇച്ചി വെളിച്ചെണ്ണക്കകത്തോട്ട് ചി നെയ്ക്കാത്തോട്ടം ഒന്ന് വരട്ടി എടുക്കണം വരട്ടി മാറ്റി വെച്ചിട്ട് പിന്നെ വേണം തേങ്ങായും കൊച്ചുള്ളിയും ജീരകവും പിന്നെ എല്ലാം കൂടെ അരച്ച് അരച്ചു ചേർത്തിട്ടി ഇതിനകത്തോട്ട് ചേർക്കണം ചേർത് കലക്കൊക്കെ കഴന്നിട്ട് അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിനകത്തൊക്കെ തൈര് ഒഴിക്കണം തൈർ ആ തൈര ഒഴിച്ചിട്ട് പിന്നെ കടു വറുത്തിഞ്ഞെടുക്കണം ഇതിനകത്തും പച്ച ക കടുക് ചതച്ചിടാം
അപ്പൊ ഇനിയിപ്പ രണ്ട് പച്ചടി ഞാനൊന്ന് നോക്കും ഒരെണ്ണം മഞ്ഞ കളറൽ ഒരെണ്ണം നല്ല പിങ്ക് പിങ്ക് കളറിലും ഇരിക്കല അപ്പൊ രണ്ട് വെറൈറ്റി കറികൾ തന്നെ ആയില്ലേ അ
ആഹ ഒന്ന് പച്ചടിയും ഒന്ന് കിച്ചടിയും ആയിട്ട് എടുക്കാം ആഹ ഇത് ആർക്കും നല്ലതാ
ആഹ് ആഹ്
മൂങ്ങ പിന്നെ ഇത് എല്ലാം റെഡിയ ആക്കിയിട്ട് പറ നല്ല എന്നത്തേക്ക് വരും ഉ ഉടനെ ഉണ്ടോ
ആഹ് അവരൊരു രണ്ടു ദിവസം കഴിയുമ്പോഴത്തേന് വരും
ആഹ ആഹ ആഹ എല്ലാം റെഡി ആക്കിട്ട് ആഹ് നല്ലതായിരുന്നു ഇല്ലയോന്ന് അവര് നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറയണേ
ആഹ് പറയാം പറയാം എന്തായാലും ഈ രണ്ട് പച്ചടി തന്നെ ഞാൻ പരീക്ഷിച്ചു നോക്കും
ആഹ് പരീക്ഷിച്ചു നോക്കടി നല്ലതായിരിക്കും നല്ലതായിരിക്കും പച്ചടി സാമ്പാറും സാമ്പാറും നോക്ക്
ആഹ് ശരി എന്നാ
ആഹ് ശരിയടി ശരി ശരി